ഹലോ കേക്കാവോ ആഹ്. ആഹ് അവിടെ ഇങ്ങനെ മഴ ഇണ്ടോ?
ആഹ് മയ ഇവിടെ വെയില്ണ്ട് ഇപ്പം വെയിലാണ്
ആഹ് ഇവിടെ കൊറച്ച് ദിവസം മുന്നേ മഴയായിരുന്നേ മഴ പെയ്ത് വെള്ളൊക്കെ ഇങ്ങ് ആഹ് ഇങ്ങനെ കെട്ടി നിക്കുവാട്ടോ അപ്പൊ ഒഴി പോവാൻ അങ്ങനൊള്ള സ്ഥലൊന്നു ഇല്ലാട്ടോ അവിടക്കെ അങ്ങനെ സം ഒണ്ടോ
അസുഖോ ഇതൊക്കെ ഇണ്ടാവൂലേ
ആഹ് എന്താ കൊതുകക്കെ പരക്കും അതാണാ പേടി കുട് ആഹ് കുട് കുട്ടികള് സ്കൂളിൽ പോകൻ തൊടങ്ങിയില്ലേ അന്നേരം അവർക്ക് അസുഖങ്ങളൊക്കെ ഒണ്ടാവും കൊതുകിൽ നിന്നെ
പനി ഇതൊക്കെ ഇണ്ടാവും ല്ലെ പേടിയാണ് ഇപ്പ പനിന്റെ കാലാണല്ലോ പനി ചൊമ എല്ലാ അസുഖവും ഇണ്ടാവും
അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കി ഈ എന്താ ആഹ് സൈക്കിളിലൊക്കെ പോകുമ്പോ പേടിയാ കേട്ടോ മറിഞ്ഞ് വീഴ്‌വോ കാരണം വെള്ളം ഇങ്ങനെ റോഡിലിങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് റോഡാണെങ്കി ഇങ്ങനെ കെട്ടിക്കിടക്കേം കൂടെ ചെയ്യാ അന്നേരം നമ്മക്ക് വെള്ളത്തി കൂടെ പോകാനും ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കെട്ടി കിടക്കുന്നുന്നത് കൊണ്ട് കൊതുവൊക്കെ പെരുകി മുട്ടയിട്ട് ആഹ് പല അസുഖങ്ങളും ഒണ്ടാവും അങ്ങനെയും പേടിയാണ്
പേടിയാണ് ഈ മഴയാവുമ്പോ തന്നെ എല്ലാ സ് നമ്മള് വന്ന് ഇതാവും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഓരോന്നായിറ്റ് കൊറോണ ആഹ് കഴിഞ്ഞ പ്രാശം കൊറോണ നിപ്പ വൈറസ് പിന്നാ ഇനിയിപ്പോ ഏതാണാവോ വെരാ പറയാ ഞങ്ങള്
ആഹ് ശരിയാണ് കൊറോണ വൈറസ് വന്ന സമയത്ത് നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു ഇല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിൽ
അത് പിന്നെ അങ്ങനെ ഒരു ഇതായിരുന്നു മഴക്കാലത്തിൻ്റെ മാത്രല്ല അല്ലാതെ നമ്മൾ വായൂവിലൂടെ തന്നെ ഓരോ ഇത് വൈറസ് ആയിട്ട് വെരാണല്ലോ ആഹ് നമ്മള് ഓർക്കാത്ത ഒരോ അസുഖങ്ങള് കേക്കാത്ത പേരുകളും ഇതൊക്കെ പല പലെതാണല്ലോ ഇനിയിപ്പ അങ്ങനെ തന്നെയാണ് എല്ലാ സാധനങ്ങളങ്ങും ചീഞ്ഞ് കെടക്കല്ലേ അപ്പ ഞമ്മള് വെള്ളൊക്കെ നല്ലോണ്ണം തെളപ്പിച്ചാറിയ വെള്ളം കു മക്കക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാ ഉം
അപ്പം ഈ ആണ് അസുഖണ്ടാവും ഉം
മക്കക്കാണെങ്കി പച്ചവെള്ളേ പറ്റുള്ളൂ ഏത് ചുടുവെള്ളം തെളപ്പിച്ചാറിയൊന്നും അവർക്ക് പറ്റില്ലാ
ആന്നാന്ന്
നമുക്ക് കൊറേ ഈ മഴക്ക് മുമ്പ് നമുക്ക് നല്ലാ ചൂട് സമയായിരുന്നല്ലോ ഭയങ്കര ചൂടായിരുന്നു വെയിലാ അന്നേരം നമ്മള് വിചാരിച്ച് ഒന്ന് മഴ പെയ്തെങ്കിലെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ മഴ പെയ്തപ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്
ക്കെറങ്ങാനോ മക്കക്ക് സ്കൂൾക്ക് പോവാനും വയ്യാ ജോലിക്ക് പോവാൻ വയ്യാ ആഹ് ഒന്നിനും വയ്യാ മയ ആവുമ്പോ മയാവുമ്പോ ഭയങ്കര ഇതാണ് വെയിലാവുമ്പോ അത്ര അങ്ങട് ചൂട് സഹി ച്ചാ മതീന്ന് വിചാരിച്ചു അപ്പം പിന്നെ അലക്കിയതൊന്നും ഉണങ്ങൂല്ലാ
ആന്ന് പക്ഷേ നമുക്ക് ഈ പ്രാവിശ്യം വന്നത് എല്ലാ വർഷത്തേക്കാളും ചൂട് അങ്ങ് അത് ശക്തിയായിട്ടുള്ള ഒരു ചൂട് സമയായിരുന്നു നമുക്ക് കേട്ടോ? അങ്ങനെ നമ്മള് വിചാരിച്ചു ഒന്നു മഴ പെയ്തായിരുന്നെങ്കില് ഒന്ന് വിചാരിച്ചായിരുന്നു അപ്പം മഴ പെയ്തെപ്പഴാണ്
പെയ്തപ്പം എല്ലാവർക്കും മഴ മതീന്ന് പറഞ്ഞ് തൊടങ്ങില്ലേ?
ആണ്
ഉം
പിന്നാണെങ്കി ഇവിടാണെങ്കി ഓടർ വരുന്ന ഒരു ഇത് പഞ്ച നമ്മള് മെമ്പർക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പ അത് കൊറച്ചു പേ രൊക്കെ അത് തടസ്സ നിന്ന് അത് അത് സ്റ്റേ ചെയ്ത് അപ്പൊ അതിന്റെ പണി പകുതിക്ക് വെച്ച് നിർത്തിയേക്കുവായിരുന്നു കേട്ടോ ഇല്ലെങ്കി ആ ഓർഡർ വ ന്നായിരുന്നെങ്കിൽ ഈ വെള്ളംക്കെ ഒഴുകിയപ്പോ ഒള്ള ഏഹ് സംവിധാനം ഒക്കെ വന്ന് ആഹ് നമ്മക്ക് കൊറേ കൊറെയേറെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഒഴിയാമായിരുന്നു അങ്ങനെ
ആഹ്
അവിടെയൊക്കെ ഇങ്ങനെ ഓടയൊക്കെ ഒണ്ടോ വെള്ളം ഒഴികി പോകാനുള്ള?
ആഹ് ഇവടെണ്ട് ഇവടധികം മഴ വെള്ളം ഒഴുകി പോവാൻ അടീക്ക് സ്ഥലണ്ട്
ഉണ്ടല്ലേ? ആഹ്
ഉം
ഇവിടാണെ പിന്നെ അങ്ങനുള്ള സംവിധാനം ഇല്ല കേട്ടോ? കൊറച്ച് ഭാഗത്തെ ഓടെയൊള്ളു ഇങ്ങോട്ടില്ല
ആഹ് ആഹ് ആ കേൾക്കുന്നുണ്ട്
ആഹ് പിന്നാണെങ്കി അവിടെ ഇപ്പൊ വെയിലാല്ലേ? ഇവിടേം ഇപ്പ വെയിലാട്ടോ
പക്ഷേ എപ്പളാ അറിയില്ല മഴ ഉം ഉം
ഇന്നലേം ഇതുപോലെ ആയിരുന്നു വെയില് കാണിക്കും കൊറച്ച് കയിയുമ്പോ മഴയായിരുന്നു കൊറച്ച് കഴ് യുമ്പോ വെയില് കൊറച്ച് കഴിയുമ്പോ മഴ അങ്ങനെയൊക്കെയായിരുന്നു
പിന്നെ ഞ്ഞമ്മള് കാറ്റും മഴൊക്കെ കാറ്റും മഴൊക്കെ ആവുമ്പോ പേടിയാണ് മരങ്ങളൊക്കെ നമ്മളെ എടുത്തുണ്ടെങ്കി വീടിന്റെ അടുത്തുണ്ടെങ്കില് മുറച്ച് മാ ല്ലേ? ഉം നമ്മള് ശ്രദ്ധിക്കണം പേടിയാണ്
ആണ് ഇന്നലെ ഇതുപോലുള്ള ഭയ ങ്കര മഴയും കാറ്റുവായിരുന്നു ഇവിടെ കേട്ടോ അന്നേരം നമുക്ക് ഭയങ്കര പേടിയായിരുന്ന് ഭയങ്കര കാറ്റ് അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നു അന്നേരം ഈ കാറ്റത്ത് ഈ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കരവായിട്ട് ഇങ്ങനെ ആടുന്ന കാണുമ്പോ നമു പേടിയാവും ഒടിഞ്ഞു വീഴോ എന്നൊക്കെയുള്ള
മഴയും ഇടിയും ഒക്കെ പേടിയാണ് ഇടിയിപ്പോ വെള്ളത്തിലൂടെ ഒക്കെയാണല്ലോ കരന്റ് അമ്മള് വ്ടെ ഇടി മിന്നല്ങ്ങട്ട് വെരും പേടിയാണ് മഴയാകുമ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഇൻക്ക് മഴാവുമ്പൊ നമ്മള് നനഞ്ഞ ഡ്രസ്സ് ഇടുമ്പളേ അലക്കുമ്പളെക്കെ നമ്മള് നനയല്ലോ ഇടി ഇങ്ങട്ട് നമ്മളെ മേത്ത്ക്ക് പേടിച്ചു പോയി ഞാ അപ്പ തന്നെ ഞാൻ തീർന്ന് വിചാരിച്ചു കാരണേ ഇടി മിന്നല് വന്ന് നെ ഇങ്ങട്ട് വന്നാണ്ട് അടിച്ചു
ആഹ് അതിനും അങ്ങനെയാണ്
ആഹ് പിന്നെ ഇതന്നെ അവിടെ ഈച്ച ശല്യൊക്കെ ക്കെണ്ടോ? മഴ ഇതായിട്ട് ഈച്ച ശല്യം ഒക്കെണ്ട് ഞങ്ങളവിടെ നല്ല
ആഹ് ഇവിടേം അങ്ങന കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഈച്ചയെ കൂടുതൽ കു കൊത്കാണെന്ന്തോന്നും താണ്ടേ കാരണം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടേ ഒഴുകി പോവാൻ സ്ഥലൊന്നും ഇല്ലാത്തോണ്ട് മുട് കൊതുകിന് മുട്ടയിട്ട് പെര്കാനായിട്ട് ഒത്തിരി സംവിധാന സ ഉണ്ടല്ലോ വെള്ളം കിടക്കുന്നോണ്ട് അതുകൊണ്ടായിരിക്കും ശരിക്ക് കൊതുകാണ് ട്ടോ
ആഹ് അതെ
പിന്നെ മഴ കാലം മാറിക്കഴിഞ്ഞാൽ ഈ കൊതുക് ശല്യം അങ് മാറും എന്ന്വെച്ചാ വെള്ളം എല്ലാം വലിഞ്ഞ് പോവോല്ലോ അന്നേരം പിന്നെ ആഹ്
നല്ലവണ്ണംണ്ട് പെയ്യാ അപ്പൊ ഒ ഇപ്പൊ ഇവടെ വേനലൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങട്ട് ഇതാവല്ലോ അണു ഇതാ ധാരാളൊക്കായിട്ട് ചപ്പ് ചവർങ്ങനെ അടഞ്ഞിക്കല്ലേ
ആഹ് അങ്ങാണ് ഇപ്പഴാണ് നമുക്കൊക്കെ ആയേ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് ഈ പ്രശ്നം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അവർക്ക് ക്ക് സ്കൂളിൽ പോകൻ പറ്റത്തില്ല അവരുടെ പഠിത്തം മുടങ്ങും
ആഹ് അതെ ഇപ്പൊ ഓരോ സ്ഥലത്ത് റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ ആയി പ്രഖ്യാപിക്ണ്ടല്ലോ ഇപ്പം മഴയാവുമ്പോ മക്കൾക്ക് പുറത്ത്ടാൻ പറ്റൂല പിന്നെ ഉം ഉം
പിന്നൊണെങ്കി ഈ വെള്ളൊക്കെ ഇട്ട് കിഴഞ്ഞാ അങ്കി നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് മുറിവൊക്കെ ഉണ്ടെങ്കി ഈ എലിപ്പനിയൊക്കെ പകരാൻ സാധ്യതയുണ്ട്. ആഹ് അങ്ങനെ ഉള്ള വിഷയുണ്ട്
ചൊറിച്ചിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങട്ട് മ്മള് ഇതായി ഇതാവും മം വെള്ളങ്ങനെ ഇറങ്ങാൻ സമയമല്ലല്ലോ?
ആണ് ആണ് ആണ്
അപ്പൊ അവര് താണ് എല്ലാർക്കും ആ കാലാവുമ്പോ മക്കക്കൊക്കെ കാല്
ആണാണ് ചൊറിഞ്ഞ് പൊട്ടിയൊക്കെ ചെയ്യും അവരുടെ കൊച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുട്ത്ത് വെള്ളത്തി അവർക്കൊരു രസാ വെള്ളത്തില് എറങ്ങി കളിക്ക ങ്ങനാക്കിട്ട് പറഞ്ഞ കേക്കത്തില്ല അപ്പാ അവര് ഇറങ്ങി കളിച് കഴിയ്യുമ്പഴാണ് പിന്നാണ് കാല് ചൊറിയുന്നെന്നു പറഞ്ഞ് നമ്മുക്കടുത്ത് വരുന്നത്. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ?